ഹലോ ഹലോ കേ ആഹ് കേൾക്കാൻ പറ്റുന്നുണ്ടോ?
ആഹ് കേൾക്കുണ്ട് കേൾക്കുണ്ട്
ആഹ് എന്താണ് പണിയൊക്കെ
ദാ വിടകുത്തിരിക്കുണു
ഇതൊക്കെ തന്നെ പണില്ലേ ഞാനാണെങ്കില് ഞാനെ ജസ്റ്റ് ഒന്ന് മേൽ കഴുകാൻ വേണ്ടി പോവായിരുന്നു കുളിക്കാനായിട്ട്
അതെന്താ ഇത്ര നേരം
ഇല്ല കുളിച്ചതാ പക്ഷെ എനിക്ക് ഒന്നൂടെ മേൽ കഴുകാൻ ചൂട് ഭയങ്കര ചൂട്
അതോ ഈ മഴയത്തോ
ആഹ് അതെന്നാ ന്നണ് എന്നാ ഞാൻ പ്രഗ്നൻ്റാ ഇപ്പ എനിക്ക് ആവി എടുക്കും വൈകിട്ട് ആവുമ്പത്തേനും ഇന്നിപ്പ ചെറിയൊരു വെയിലുണ്ട് അപ്പാ അന്നേരം കുളിക്കാന്ന് വെച്ചിട്ട് ഒന്നോടെ ഒന്ന് മേൽ കഴുകികളയാന്ന് വെ ച്ചിറ്റാ ഇറങ്ങുമായിരുന്നു ഒരാളുണ്ട്
ഉം
ആഹ് ആള് സ്കൂളിൽ പോകണ്ട് രണ്ടാം ക്ലാസ്സില്
എന്താ കഴിച്ചു വൈ കുന്നേരത്ത്
വൈകിട്ട് ഇപ്പം ഒന്നും കഴിച്ചില്ല വൈകിട്ട് ഇനിപ്പ ചായ കുടിക്കണം ഞാൻ ഉച്ചക്ക് ഇച്ചിരി താമസിച്ചാ കഴിച്ചേ രാവിലെ ഇന്ന് താമസിച്ചാ കഴിച്ചേ ഇന്ന് ഇപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് അപ്പൊ അന്നേരം ഇനിയിപ്പേ ഏഹ് അന്നേരം ഉച്ചക്കും താമസിച്ചു അപ്പൊ മൊത്ത ത്തിലും ഒരു ലേറ്റ് ആവൂലോ ഇപ്പൊ പിന്നെ വെ ശപ്പ് ആയില്ല അതുകൊണ്ട് ചായ കുടിച്ചിച്ചി ല്ല പിന്നെ ഇങ്ങനെ ഓരോ പണിയിലൊക്കെ ആരുന്നു ഉം
ആഹ് ഞമ്മുക്ക് പണി ഉണ്ടാവുമല്ലോ ആർക്ക് ലീവാണെങ്കിലും ഞമ്മക്ക് ലീവില്ലല്ലോ
ആഹ് നമ്മ ഞാന് എനിക്ക് പിന്നെ വയ്യാത്തോ ണ്ട് ഇവിടെ എല്ലാരും ഹെല്പ് ചെയ്യും ആ ഇന്നിപ്പൊ ഞായറാഴ്ച്ച ആയതുകൊണ്ട് എല്ലാരും വീട്ടിലുണ്ടല്ലോ അവരെ ഓരോന്നിനും കൂടുക്കെ ചെയ്യും പക്ഷെ തുണി ഉണങ്ങാനുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസായിട്ട് ഭയങ്കര മഴയാ അപ്പൊ ഇന്നേരം ഈ തുണിയൊ ണങ്ങലൊ ക്കെ ആവുമ്പേ നമ്മള് രാവിലെ ഏഹ് ഉച്ചയൊക്കെ ആവുമ്പത്തേനും കുളിച്ചൂന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആഹാ വെയർക്കൂലോ വയങ്കരായിട്ട് ഇപ്പ വെയർത്തിരിക്കുവാ ഇപ്പെന്നോട്പ്പം ചോയ്ക്കു ആയിരുന്നു നീ പിന്നെ വല്ല നനഞ്ഞിരിക്കുവാണോ? നനഞ്ഞായിരുന്നോന്ന് ഞാൻ പറഞ്ഞു നനഞ്ഞില്ല വെയർത്തേക്ണെയാന്ന് ഭയങ്കര ചൂട് ഹ്യൂമിഡിറ്റി കാറ്റ് ഭയങ്കര കൂടുതലാ കാർമേഘം ഇങ്ങനെ നിക്കുന്നോണ്ടാന്ന് തോന്നുണു അങ്ങോട്ടേക്ക് നല്ല മഴയാ?
ഇന്നലെ വരെണ്ടാർന്നു ഇന്ന് ഉച്ചവരെണ്ടാർന്നു ഉച്ചയ്ക്ക് ശേഷം വെയിലാണ്. ഇപ്പ ഇതാ നല്ല മഴ വര്ണണ്ട്
ആഹ ആ ചായ കുടിച്ചോ?
ആ ചായ കുടിച്ചു. ബേക്കറി ഒക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ചു. ച്ചു.
ആഹാ ഞങ്ങൾ ഇനിയിപ്പ ചായ കുടിക്കണം. ചായ വെച്ചു. പിന്നെ കുളിക്കാനുള്ള ഒരു ഗ്യാപ്പ് ഹ് ഹ് കിട്ടീല്ല കിട്ടീല്ലാന്നല്ല, എനിക്കിപ്പൊ ചായ കുടിക്കാൻന്നുള്ള എനിക്കങ്ങനെ ചായ വൈകിട്ട് നിർബന്ധവില്ല. മെയിനായിട്ട് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പിന്നെ മോനൊക്കെ സ്കൂളി പോയേക്കുകയാണെങ്കിൽ കറക്ട് സമയത്ത് ത്ത് അവര് വരുമ്പോ ആ സമയത്ത് കഴിക്കും. ഇതിപ്പോ ഇന്ന്പ്പോ വീട്ടിലിരിക്ക്ണോണ്ട് അവനും സൈക്കിൾ ചൗട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുവാ. നമ്മളും ഇങ്ങനെ ഓരോ പണിയായിട്ട് ഇങ്ങനെ നടക്കുവായിരുന്നു ആഹ് എൻക്കങ്ങനെ ഇല്ല ചെലയാള്കൾക്ണ്ട്. രാവിലെ എഴുന്നേക്കുമ്പോ തന്നെ ഒരു ചായ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല.
ഇക്ക് രാവിലെണിച്ചയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം കിട്ടണം പിന്നെ ചായ
ആ എൻ്റെ വീട്ടിലൊക്കെ അതെ പിന്നെ എല്ലാരും രാവിലെ ചായ കുടിക്കും. ഞാനങ്ങനെ കുടിക്കില്ല എന്റെ ചേട്ടത്തി ഒക്കെ അതെ അവർക്ക് ഭയങ്കര നിർബന്ധവാ രാവിലെ ഒരു ഗ്ലാസ് ചായാന്ന്ള്ളത്. അപ്പൊ അവിടെയൊക്കെ നമ്മള് ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോം ഇങ്ങനെ ചായ തെരും. ഉം ഞാൻ പറിയും എനിക്ക് വേണ്ട. ഞാനങ്ങനെ എഴുന്നേറ്റ് വെരുന്ന വഴി അങ്ങനെ ചായ കുടിക്കാറില്ലാന്നു പറയാ ഞാ എന്നിട്ട് വെള്ളം കുടിക്കും ആ അതല്ലാതെ ചായ ആയിട്ട് അങ്ങനെ കുടിക്കില്ല. എനിക്ക് കേൾക്കാലോ കേക്ക്ന്നില്ല? ഞാൻ പറിന്നെ കേൾക്ക്ല്ലാ?
ആഹ ആഹാ
ആഹാ വീട്ടിലാരൊക്കെയ്ണ്ട്?
ഇവിടെ മൂന്ന് മക്കള് ഞാന് പിന്നെ
ആഹ് ആഹ്
മൂത്ത മോളെ കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിണ്ട്. ആ ഓള് ഹസ്ബൻ്റ അവളുടെ ഭർത്താ ഭത്താവിൻ്റെ വീട്ടിലാണ്. പിന്നെ പിന്നെ രണ്ട് കു ചെക്കമ്മാരും ഒരു പെണ്ണൂണ്ട്. ചെറ്ത് ഏഴാം ക്ലാസ്സിലാണ്.
ആഹാ കൊള്ളാം.
അവള് അവളൊന്ന് വീണട്ട് ആ സ്കൂളൊക്കെ അടുത്തന്നെ അവളൊന്ന് വീണിട്ട് കാല് കേട് വന്നിട്ട് വന്നിട്ട് ഇരിക്ക ഇപ്പോൾ
കാലിന് എന്നാ പറ്റിയേ?
കടേ പോയതാ അപ്പൊ കടേ പോയിട്ട് വരുമ്പോ കാലൊന്ന് മർഞ്ഞിക്കുണു പടം പൊറം മടിയൂലേ? ഒന്ന് മടങ്ങി
ഇപ്പം ഉണ്ടോ? ഞരമ്പ് പണയോ അങ്ങനെന്തെലുണ്ടോ?
എന്താ അറീല്ല ഇപ്പം മൂവ് തേച്ച് കൊടുത്ത്ട്ട്ണ്ട്.
അതൊന്ന് കാണിച്ചേക്കാം പാടില്ലായിരുന്നോ?
നോക്കട്ടെ നാളെ ഇന്നിപ്പൻസ് ഞാറയിച്ചല്ലേ?
ആ നീരുണ്ടോ.
ഇല്ല നീരില്ല വേദനിക്കാണ് നടക്കാൻ പറ്റ്ണില്ല. വെരലിന്റെ അവിടെ ങ്ങനെ ആയിട്ടാണ് വീങ്ങീട്ടൊന്നുല്ല
കണ്ണങ്കാലിന്റെ അവിടെയാണോ?
ആഹ് അവ്ടെത്തന്നെ
എവിടേയ്ട്ടാ നമ്മടെ കണ്ണങ്കാലിലിന്റെ അതെ ഈ കുരുമുൾ വെര്ലിന്റെ അവിടെയാ
ആഹ് ആഹ്
ഓഹ് ആഹ് അവിടെ എന്ന കുരുമുളകില്ലേ നമ്മടെ ആഹ് കുരുമുളക് ചതച്ചിട്ട് ഒരു ചി കൊറച്ച് മതി കൊർച്ച് ചതച്ചിട്ട് ഒരു കിഴി പോലെ കെട്ടണം ആഹ് ഒരു തുണി എടുത്ത് കിഴി പോലെ കെട്ടീട്ട് നല്ലെണ്ണല്ലേ നല്ലെണ്ണ നല്ലെണ്ണ ഒന്ന് ചു ചൂടാക്കീട്ട് ഈ മുളക് ഏഹ് അതിലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെങ്ങനെ ഒന്നിങ്ങനെ കിഴി കുത്തി കൊടുക്കുന്ന പോലൊന്ന് ചെയ്ത് നോക്ക് അപ്പൊ വേദന കുറയും മൂവൊക്കെ തേ ലും നല്ലതാ വേറെ കൊഴപ്പങ്ങളും എന്തായാലും വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല അതും കൊണ്ട് അങ്ങനെ ചെയ്തൂന്ന് പറ്റെ അപ്പേ ചെവ് പൊള്ളൂട്ടോ നല്ല ചൂട്ണ്ട് അപ്പൊ ചെറിയ ചൂടന്നെ വേണം പതുക്കെ പതുക്കെ ഇങ്ങനെ തൊ ക് തൊട്ടെട്ക്കാനാപാടൊള്ളൂ.
ആഹ്‌ നമ്മള് വാ ചൂടു വെള്ളൊക്കെ പിടിക്കണ പോലെ ചെയ്ത്കൊടുക്കാലേ.
ആഹ് അതിനത് കുരുമുളക് അ ചതക്കണം പൊടി ക്കല്ല ചെയ്യണ്ടേ ചതക്കണം നല്ലതാട്ടൊന്ന് ചതയണം അന്നിട്ട് ഏഹ് അത് ചതച്ചിട്ട് ഒരു കിഴി പോലെ കോ കെട്ടണം ചെറുത് മതി ഒരു ഒരു കു കുഞ്ഞി കിഴി മതി ഇപ്പങ്ങനെയാ പറയാ ഒരു ഒരു കൊറച്ച്കുരുമുളക് മതി ആഹ് ചെറിയൊരു കിഴി വല്യ കിഴിയൊന്നും വേണ്ട പത്ത് പോരാ ഒരു
ഉം
ആ ഒര് ഇരുഇരുപത് കുരുമുളകൊക്കെ ഇട്ത്തോ മ് അ അത്ര അന്നാ ല്ലേ ഒരു ഇച്ചിരി ഒരു ഒരു രൂപയുടെ ഒക്കെ വട്ടത്തിലുള്ള ഒരു കുഞ്ഞി കിഴിയില്ലേ. പ്പ അങ്ങനെ പറയാണെ അത്രൊള്ളേ അങ്ങനെ എടു ത്തിട്ട് ഇങ്ങനെ കുത്തി കൊടുത്താമതി അപ്പം ഈ ഞരമ്പ് എന്ത എന്തെങ്കിലും ആഹ് പിണഞ്ഞേക്കണേ വലിഞ്ഞേക്കണെ ഒക്കെ ആണെങ്കിൽ അന്നേരം ചെലപ്പെ മാറും ഞാന് അങ്ങനേയ ചെയ്തോ എന്റെ കാല്ഒരു തവണ ഞാൻ സൈക്കിളീന്നിങ്ങനെ മടങ്ങി ഇപ്പോഴല്ല ചെറുതില് എനിക്ക് ഭയങ്കര വേദനയിരുന്നു അന്നിട്ട് എനിക്കു ഉമ്മച്ചി അങ്ങനെ കുത്തി തന്ന് കഴിഞ്ഞപ്പോത്തിനും എനിക്കാവേദന മാറി ശരിയായത്. വേറെ അതുകൊണ്ടിപ്പൊ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല നമക്ക്.
ആഹ് അതൊക്കെ നാടൻ ചികിത്സേണെല്ലോ അപ്പൊ അതോണ്ടൊന്നും വല്ല്യ കൊഴപ്പൊന്നുംവര്ല്ല.
ഇപ്പം അങ്ങനൊന്നും വരില്ല നമ്മളിപ്പ അകത്ത് കഴകു തിരുമ്പൊന്നും ചെയ്യാതിരുന്നാ മതി തിരുമ്മൊക്കെചെയുമ്പൊഴാണ് വല്ല പൊട്ടലോ അങ്ങനെന്തെങ്കിലൊക്കെ ഉണ്ടെങ്കില് അകന്നു പോവൊക്കെ ചെയ്യും.
ആഹ്.
അങ്ങനെ.
പിന്നെ കുട്ടി എവിടെന്നിട്ട്
ഇപ്പ സൈക്കിള് ചൗട്ട് കഴിഞ്ഞിട്ട് പെരക്യാത്ത് കേറീട്ട്ണ്ട്. ആള് ഉം പയങ്ക് ആഹ് രണ്ടാം ക്ലാസില്.
ഉം
മ് ഇപ്പ കൊർച്ച് ഫ്ളാഗ് മോനാണ്. ഇപ്പഫ്ളാഗ് വര ച്ചോണ്ടിരിക്ക ഇപ്പൊ വേൾഡ് കപ്പ് നടക്കുന്നോണ്ട് ഓരോ ടീമിന്റെ ഫ്ളാഗ് എട് ത് വരച്ചോണ്ടിരിക്ക എന്തെങ്കിലൊരു തൊഴിൽ വേണോല്ലോ
ആ അല്ലെങ്കി അവര്ക്ക് ബോറടിക്കുംന്ന് പർഞ്ഞ് കരയൊല്ലോ അവര്.
ആശോ ബോറടി ആണ് മെയിൻ ഇതെല്ലായിടുത്തുംണ്ടല്ലേ. എന്റെ തളളാഹ് ഏഹ്‌ എ ന ഒന്ന് ന ഇപ്പ ഫുൾ ടൈം കളിച്ചൊണ്ടിരിക്കായിരിക്കും അന്നിട്ട് ഇച്ചിരി കഴിയുമ്പോ നമ്മൾ അവിടെ എന്തേലും ചെയ്തോണ്ടിരിക്കുവാണെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് ചാരിനിന്നിട്ട് ഉമ്മീ ബോറടിക്കുവാ ബോറടി ഞാൻ കൊറെ കഴിഞ്ഞ് കഴിയുമ്പോ ഞാൻ പറയും തിരിച്ചടിക്കാൻ പറയും. എല്ലാടുത്തും അതെ അപ്പം ഞാൻ എന്റെ ചേട്ടന്റെ പിള്ളേരൊക്കെ അങ്ങനെന്നെയാ ഇവനും അതെ ആ എല്ല ഇവർക്ക് ഇത് എവിടെന്നാണോ ബോർന്നുള്ളൊരു വാക്ക് കിട്ടണത്.
ക്കറിയില്ലേനി ഞമ്മളൊന്നും നമ്മളൊന്നു ചെറുതിലെ അതൊന്നും ഉണ്ടായിട്ടേല്ലലേ
ആഹ് നമുക്ക് ബോറടിന്ന് പറഞ്ഞൊരു സാധനം ഇല്ല നമുക്ക് സമയം ഇല്ലാത്തതിന്റെ കു കളിക്കാൻ പോവാൻ വീട്ടിന്ന് വിടുല്ലോ വീട്ടിന്ന് എന്ത് കാണി ച്ചാലും വിടില്ല ഞാനൊക്കെ ആറ് മണിയാവാതെ വീട്ടിൽ കേറില്ലായിരുന്നു ചെറുതിലെ തൊട്ടടുത്ത വീട്ടിലായിരിക്കും കളിക്കണേ എന്നിട്ട് വിളിക്കും. ഇവിടെന്ന് പേവിളിക്കും എടീ ന്നും പറഞ്ഞ് പേരും കൂട്ടി വിളിക്കും അന്നേരം ഞാൻ എ തോ ഇപ്പൊ വരാന്ന് പറയും എന്നിട്ട് ലാസ്റ്റ് അപ്പൊ കുളിക്കാനൊ ഒക്കെ താമസിക്കൂലോ അങ്ങ അതിനാണീ വഴക്കു പറയണേ അപ്പം ഞാൻ പറയും ഏ അന്നിട്ട് ഇവിടെ വന്ന് കഴിയുമ്പം വടിയും കൊണ്ടായിരിക്കും നിക്കണേ ഇപ്പോഴത്തെ പിന്നെ മക്കക്ക് പിന്നെ ഇപ്പൊ നമുക്ക് വിശ്വസിച്ച് ഓ ഞാൻ വടിയൊക്കെ എടുക്കും ഞാൻ ചില സമയത്ത് ഭയങ്കരാ യിട്ട് വടിയൊക്കെ എടുക്കും കാരണം ആ നമ്മുടെ കയ്യിൽ ചില ഇപ്പല്ലാട്ടോ ഇപ്പൊ കൊഴപ്പല്ല.
ഇവരൊക്കെ ചെറുതിലൊരു കുരുത്തക്കേടുംണ്ടായിരുന്നില്ല വലുതായപ്പളാണ് കുറെ കുരുത്തക്കേട് കാണിക്കാൻ തുടങ്ങിയത്
കൊതുക് ഹാ ഇവിടെ ഇപ്പ ഇച്ചിരി വടിയുടെ ആവിശ്യ ഇല്ല ഒരു സമയത്ത് വടി എട്ത്ത വടി എടുത്തിട്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് അടി അടിച്ചിട്ട് ഓ ഒടി എറിഞ്ഞ്കളയും കാരണം എന്താന്ന് വച്ച്കഴിഞ്ഞാ നമുക്ക് അരീശം വന്നു നിക്കുമ്പം നമ്മള് അടിക്കൂലോ ഈ നമ്മുടെ കലി തീരുന്നോണം വരെ ഈ മക്കളെ അടിക്കൂല അപ്പം അങ്ങനെ അടി ക്കുമ്പം നമുക്ക് സഹിക്കൂലാല്ലോ അപ്പൊ ഞാൻ എന്നിട്ട് രണ്ടടി കൊടുക്കും കാരണം ആ അടി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒതുങ്ങൂല അണ്ട് രണ്ട് അടി അടിച്ചിട്ട് ആ വടി എറിഞ്ഞിളിയും. അപ്പം തന്നെ എറിഞ്ഞ്കളീം ആ രണ്ടടിയും കൊണ്ട് നിന്നോളും. ആ പക്ഷെ ഇപ്പ ഇപ്പം പിന്നെ ഇച്ചിരി സമാധാനം ഉണ്ട് ന്താണോ വടി
ഇവയ് പിന്നെ കളിക്കാനൊന്നും പോവൂല താഴിം മേലെള്ളൊരു തമ്മിൽ അടിണ് ഒക്കെ വല്യ വല്യ കുട്ട്യാളായില്ലേ
ഇവിടെ പിന്നെ ഒരാൾള്ളോണ്ട് അങ്ങനത്തെ പ്രശ്നല്ല പക്ഷെ വാശി ഉണ്ടായിരുന്നുന്നേ ഭയങ്കരയിട്ട് വെറുതെ അത് എന്തെങ്കിലും കാര്യള്ള കാര്യത്തിന് വാശി
ആഹ് ഒന്നുള്ളോര്ന്നാക്ക് നല്ല വാശിണ്ടാവേ
ആ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇപ്പൊ ആവശ്യള്ള കാര്യങ്ങൾക്ക് വാശി പിടിക്കണെന്നുണ്ടെങ്കി നമുക്ക് മനസ്സിലാവും ഇത് ആവശ്യമുള്ള കാര്യയിരുന്ന്. ഇത് ചിലപ്പോ ചുമ്മാ എടുക്കാൻ വേണ്ടീട്ടായിരിക്കും. വെറുതെ നിക്കുമ്പം ആ എടുക്കാൻ പറഞ്ഞിട്ടായിരിക്കും. അത് ചിലപ്പം നമ്മക്ക് ആ സമയത്ത് ചിലപ്പോ എടുക്കാൻ പറ്റീട്ടുണ്ടാവൂല്ല അന്നേരം കരച്ചില് തുടങ്ങും പിന്നെ സാധാരണ കുട്ടിൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞാ മാറിപ്പോവും. ഈ മുതലും മാറൂല്ലായിരുന്നു.
വേറൊരാൾക്ക് ഹാൻഡിൽ യ്യാനും പറ്റില്ല അതെ എന്റെ വീ എല്ലാവർക്കും പേടിയാ ഇതിനെ തന്നെ ഇരുതീട്ടു പോണകാര്യം ഓർക്കുമ്പോ എ ആരും നോ നോക്കുലായിരുന്നു ഏ എല്ലാവരും പറയും പാടാ കാരണം ഇവന്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഒരു കാര്യം പറഞ്ഞാൽ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവൻ മറന്നു പോവുല ആ കാര്യം ആ കിട്ടണത് എന്നല്ലാന്നേ അത് ഞാൻ പറഞ്ഞില്ലേ എടുക്ക് ഉമ്മി എടുക്ക് എന്ന് പറയും അപ്പൊ നമുക്ക് അന്നേരം ചിലപ്പോ എടുക്കാൻ പറ്റൂല്ലായിരിക്കും. എന്നിട്ട് ഇച്ചിരി കഴിയുമ്പോ നമ്മൾ വന്ന എടുത്തെ അപ്പോഴേത്തേക്കും കരച്ചിൽ തുടങ്ങുമായിരുന്നു. ഇച്ചിരി കഴിയുമ്പോ നമ്മൾ വന്ന് എടുത്ത് കഴിഞ്ഞിട്ടും കാര്യല്ല പിന്നെ പറ്റൂലാന്ന് പറയണേ അത് പറ്റൂല ഉമ്മി എ ന്നെ എടുക്ക് എന്ന് പറയും കരയും. ഒരു മനുഷ്യൻ എല്ലാരും എന്നിട്ട് പറയും ഇങ്ങനെ ഒരു കൊച്ചിനെ ആദ്യമായിട്ടാ കാണണമെന്ന് എന്തിയന എനിക്കറിയില്ല എന്താ ചെയ്യാനായിരുനെന്ന്
അത് അല്ലേലും ഞമ്മൾ വീട്ടിൽ പോയ് അവരായിട്ട് ഒന്ന്സെറ്റ് പറ്റാവാൻ ഒത്തിരി സമയം എടുക്കേ ഒന്നു അങ്ങട്ട് പരിചയപ്പെട്ട് കിട്ടാൻ.
ആ ഇവൻ രണ്ട് വീടുവാ യിട്ടും അങ്ങനെ ന്നെയായിരുന്നു. സ്ഥിരം നിക്കുന്ന വീടായാലും വേറൊരു വീടാണെങ്കിലും, അവൻ ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിലും ആരാണെങ്കിലും കാര്യമില്ല ഞാൻ തന്നെ വേണമായിരുന്നു. എനിക്കതുകൊണ്ട് ഭയങ്കര പാടായിരുന്നുഅത്.